കേക്കുന്നുണ്ടോ
ആ ഓ കേക്കുന്നുണ്ട്
കേക്കുന്നുണ്ട് പിന്നെ നാട്ടില് മഴയൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോ
ഓ മഴ ഉഷാറായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നു
അതെയാ മഴക്കാലം വന്നിട്ട് എന്താണ് ഇപ്പം പ്രശ്നങ്ങള്
ഉം പ്രശ്നങ്ങളൊക്കെയുണ്ട് കൃഷിയൊക്കെ നശി ച്ചോണ്ടിരിക്കാണ്
ഉം ഉം പിന്നെ വാഴക്കൃഷിയോ ഓഹോ ഓ അത് എന്തേ ഏത് തരം വാഴയാ ഏത്തവാഴയോ തോ ഈ സാധാ ഏത്തക്കൊല ഏതാണ് ഏത്തവാഴ അതെ അതെ ഓകെ ഓകെ ശരി അത് വെള്ളത്തി ത്തിന്റെ പ്രശ്നോ മഴ
വെള്ളം മയ വന്നിട്ട് കാറ്റ് കാറ്റ് റ്റടിച്ചിട്ട്
കാറ്റടിച്ചിട്ടെല്ലാം പോണു അല്ലാ വെള്ളം കേറി ഈവേയ്ലാത്തു നിന്ന് പ്രശ്നങ്ങളൊന്നൂല്ല നിങ്ങൾ ഈ കൃഷി ചെയ്യുന്ന ഫാമിലി കൃഷിയിടത്തിലൊക്കെ വെള്ളം കേറി കെട്ടി നിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഒണ്ടോ
ഇല്ല ഇല്ല അതൊക്കെ ഒഴിവാക്കീട്ടുണ്ട്
അക്കെ ഒഴിവാക്കീട്ടൊണ്ടോ പ്രശ്നങ്ങളൊന്നുല്ല പിന്നെ വേറെന്തേലുംമഴ രോഗങ്ങളൊക്കെ എന്തായിരിക്കാം പ്പം നാട്ടിലിപ്പം നിങ്ങടെ നാട്ടില് കൃഷി പൊതുവെ കൃഷിയിടങ്ങളൊക്കെ ആണെങ്കില് പെട്ടെന്ന് പിടിക്കാൻ പറ്റുന്ന രോഗങ്ങളൊക്കെ ന്താരിക്കും ന്തെങ്കിലു കെ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് പിടിക്കുന്നെഒക്കെ ഉണ്ടോ
ബടെ ഈ അതേ വയറൽ വയറൽ പനിയാണ് ഇപ്പം
ആ ഹ ഹ പകർച്ചപ്പറ്റ പകർ ച്ചപ്പനി ഉം ഉം ഉം പകർച്ചവ്യാധികള് ഓക്കെ ഓക്കെ അയ്ശെരി പിന്നെ നിങക്ക് എന്തേലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ആഹാ ഇന്നലെഒക്കെങ്ങനൊണ്ട് മഴ മഴ രാത്രീലൊക്കെ
ഓ രാത്രി ഒക്കെ നല്ല മഴയ്
ആഹാ അയ്ശെരി ഇന്നപ്പം ഇവ്ടെ വ് പകലൊക്കെ മഴ ഉണ്ടാരുന്നോ
ഓ പകലുംണ്ട് ഇന്നും നിന്നിട്ടില്ല മഴ ഒന്നും ചേരാത്ത മഴയാണ്
വെള്ളോട്ടൊക്കെ പ്പൊ പോൻ ബുദ്ധിമുട്ടാ
അതെ കുട്ടികൾക്കൊക്കെ സ്കൂള്ല് പോവാനൊക്കെ ബുദ്ധിമുട്ടാണ്
ആ ഓക്കേ ഓക്കേ അവടെ സ്കു കുട്ടികളൊക്കല്ലെ എത്ര
ഉം കുട്ടികൾ രണ്ടാള്ണ്ട്
ല്ല സ്കൂളിൽ പഠിക്കുന്നവരക്കൊ അവരെങ്ങനാ ബസിലാ പിന വണ്ടിയിലാണ് ബ
അതെ ബസ്സ് സ്കൂൾ ബസ്സിലല്ല ഇവിടെ നടന്ന് പോവാണ് അടുത്താണ് സ് ക്കൂള്
അടുത്താ
അതെ ആഹ് കൊണ്ടാക്കണം കൊണ്ടാക്കണം റോട്ടിലൂടെ പോവണ്ടേ അതെ ഈ മയക്കാലത്ത് കൊണ്ട്ഓ യാക്കും ഈ കുട്ടികള് വണ്ടി വ നൊന്നും കേക്കൂലേ മയ് മയേന്റെ ശബ്ദത്തോട് അപ്പൊ അവരെ കൊണ്ടോയാക്കും
ആഹ് ആഹ് ഓക്കേ ഓക്കേ അല്ല രാവിലും വൈകിട്ടും കൊണ്ടുപോവും കൊണ്ടുവരും നിങ്ങള് തന്നെ ചെയ്യുന്ന.
ഓ ഓ കൊണ്ടുവരും.
ആഹ് ആഹ് ആഹ് അതുശെരി ഉം ഉം. വീട്ടില് വേറെ ആൾക്കാരൊക്കെ ഉണ്ടോ, കൊണ്ടുവരാൻ ഒക്കെ ഇവിടെ നല്ല മഴയാണ് ഇന്ന് ഇന്നിപ്പം രാവി രാ ലെ പെയ്ത മഴ ഉച്ചവരെ നല്ല മഴയായിരുന്നു. അത് കഴിഞ്ഞിട്ടും ഇവിടെ. കാറ്റ് വരുന്ന ഞങ്ങടെ പ്രദേശത്തൊക്കെ പ്രത്യേകിച്ച് വെള്ളം ഒരുപാടുള്ള ഏരിയയാണ്. വെള്ളം കൂടുതല് ഒഴുകി മാറും. എന്ന് ഏരിയ പ്രദേശമാണ്. ആലപ്പുഴ അങ്ങ്. പ്രദേശത്താണ് അപ്പം ആ പ്രദേശത്തൊക്കെ ഇപ്പം നറച്ച് ഈ മഴ പെയ്ത് കഴിയുമ്പോഴുള്ള ബുദ്ധിമുട്ട്. മഴയില്ലെങ്കിൽ ഞങ്ങക്ക് യാതൊരു പ്രശ്നമില്ല. സ്വർഗ്ഗമാണ് ഇവിടം പക്ഷേ മഴ മഴ. പെയ്താൽ ഏറ്റവും കൂടുതൽ എന്നാൽ അങ്ങനെയല്ല മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോ ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് വെള്ളങ്ങളൊക്കെ ഒഴുകി മാറാനായിട്ട് ഒരുപാട് ഇതുപോലെ നദികളും. ഉള്ളൊണ്ട് അത്ര പെട്ടെന്നൊന്നും അങ്ങനെ. വെള്ളം കേറും പക്ഷെ ചില സ്ഥലത്തൊക്കെ നമ്മള് വേറെ ജില്ലകളിലൊക്കെ. ചെല്ലുമ്പോ കാണും നദികളെ. പെട്ടെന്നൊഴുകി സിറ്റിയിലൊക്കെ വെള്ളം വരും. പെട്ടന്നെല്ലാം കേറി മുങ്ങുന്നെ അതുപോലുള്ള സാഹചര്യ ഉണ്ടോ നിങ്ങടവിടൊക്കെ
വെള്ളം ഇണ്ട് വെള്ളം ഉമ്മാന്റെ ഉരുൾപൊട്ടല്ല് സാധ്യതെള്ള സ്ഥലങ്ങളാണ്
ഏഹ് ആ മലേടെ മോളിലാ
മലയുടെ മുകളിലാണ് അതെ അതെ മലയുടെ മുകളിലാണ് നമ്മള് ചെരിഞ്ഞ ആ ചെരിഞ്ഞ പ്രദേശങ്ങളാ
ആ ഹാഹാ നമ്മളിന്നാള് ഉരുൾപൊട്ട വന്ന ഏരിയായൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് ഇന്നാല് വയനാട് വയനാട് ഭാഗമായിരിക്കൂല്ലോ
ഞങ്ങൾ മലപ്പുറാണ് അതുപോലത്തുള്ളൊരു സ്ഥലാണ് ഇവിടെയും ഇവിടെ നല്ല മയ പെയ്താല് കാലാവസ്ഥാ നിരീക്ഷകർ ഒന്ന് നോക്കി പോയ സ്ഥലാണിവിടെ ഉരുൾപ്പൊ ടെ സാധ്യത ഇണ്ടന്നൊക്കെ പറഞ്ഞ് നല്ല മഴ പേയ്യണ സമയത്ത് ഞമ്മൾ ഇവിടുന്ന് മാറി നിൽക്കാറാണ് എല്ലാവരും തമസ്
അപ്പൊ അപ്പോ അപ്പൊ നിങ്ങക്ക് അവിടുത്തെ പ്രാദേശിക മറ്റേ ഗവൺമെന്റ് ആയിട്ടുള്ളൊര് പഞ്ചായത്ത് മറ്റ് അങ്ങനുള്ളൊര് വന്നിട്ട ക്യാ ള മാറിക്കഴിഞ്ഞ് മാറ്റോടുന്നു അപ്പോ എത്ര അപ്പോ എവിടെയ്ക്ക് മാറും അതവിടെ തൊട്ടടുത്തൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ അടു
ക്കെമാറ്റും സ്കൂളുകളിലോക്ക് സ്കൂളുകളിലക്ക്
പ്പ അടുത്ത പ്രദേശ റ്റത്തൊന്നും മാറ്റാൻ പറ്റത്തില്ല കുറച്ച് ദൂരെ പോണ്ടെ മണ്ണില് വെള്ള അതെയോ വലിയ പ്രഷ്‌നല്ലാത്ത നേര പായിട്ട സ്ഥലങ്ങളോ മാറ്റല്ലേ അല വേറെ ജില്ലകളിലൊക്കെ ഇങ്ങെ ബന്ധുവീട്ടിലൊക്കെ പോകൂല്ലേ അതോ അവിടെത്തന്നെ ഇവരെ ക്യാമ്പിലോട്ട് മാറുവാണോ
അല്ലല്ല നമ്മള് ഉം അ അല്പം എന്താ കുടുംബക്കാരെ വീട്ടിലൊക്കെ മാറലാണ്
ആഹ് അതാ ഞാൻ ചോയിച്ചേ മുട്ടൊക്കെ പേരും അങ്ങനെ മാറലുണ്ട് ഇവിടെക്കെ നമ്മുടെ നാട്ട ഇതേ ഇതേ പ്രശ്ന തന്നെ നമ്മുടെ നാ മ്മടെ നാട്ടിൽ വെള്ളം പൊങ്ങും വെള്ളം പൊങ്ങുമ്പോ ഇതേപോലെ നമ്മള് കുറച്ച് പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളീന്നൊക്കെ ആൾക്കാരെ ഒഴിപ്പിച്ച് വേറെ സ്ഥലങ്ങളിലോട്ടും മഴ വേറെ സ്കൂളോ അല്ലെങ്കി വേറെതെങ്കിലും ആഹ് വലിയ ബിൽഡിങ്ങിലേക്കെ ഒ മാറ്റു പക്ഷെ മൊ ട്ടോകെ പേര് അവരവരുടെ ബന്ധുക്കളെ വീടുകളോ ഒഴിഞ്ഞിടക്കുന്ന വീടുകളിലൊക്കെ മാറും അങ്ങോട്ട് മാറുകളാണ് പതിവ് ഉം പിന്നെ വേറെ എന്താ ഇവിടെ ഇപ്പം നമ്മുടെ വെറെന്തെലും ഇപ്പം നമ്മള നാട്ടില് അങ്ങനാണ് വെള്ളം വെള്ളം പൊങ്ങിക്കഴിഞ്ഞാല് എപ്പോഴേ പ്രശ്നങ്ങളുണ്ട് കൃഷി കൂളായിട്ട് വളക്കുന്ന ഏരിയ ഞങ്ങ വങ്കടനാട് അപ്പം സ്ലോ ആയിട്ടും ആഹ ഞ്ഞാൽ. ഞ്ഞാൽ നെൽകൃഷിയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓടുന്നെ ഞങ്ങളുടെ നാട്ടില് നെൽകൃഷിയായോണ്ടെ പ നമ്മടടുത്ത് നമ്മുടെ നാ നിങ്ങളടുത്ത പൊക്ക പറമ്പ്കളുള്ള വാഴ കൃഷി ചെയ്യുന്ന പോലുള്ള ഒരുഏരിയയല്ല കുറച്ച് വെള്ളം താന്ന് കിടക്കുന്ന ഏരിയ അപ്പോൾ അതില് വെള്ളം കെട്ടുന്ന അതില് വെള്ളം കെട്ട്കാ കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാ പോക്കും വരവും കാര്യങ്ങളൊക്കെ അതുപോലെ വെള്ളം പോയി കഴിയുമ്പോഴത്തേക്ക് പോണ വഴികള് മുങ്ങും നമ്മളത് വീടുകളൊക്കെ പൊക്കത്തിലിരിക്കും പക്ഷേ വാഹന വഴിയൊക്കെ മുങ്ങി കഴിയുമ്പോ അത് യാത്രാ സൗകര്യം അത്യാശ്യം ഹോസ്പിറ്റലിൽ പോണ വിഷയം കുട്ടികൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ വന്നു കഴിഞ്ഞ അവരെ മാറ്റൽ പാട് അപ്പൊ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് അതുകൊണ്ട് എന്നാലും മഴ മഴ ഇല്ലാതിരിക്കുന്ന സമയത്ത് മഴ വേണേ മഴ വേണേന്ന് വെച്ച് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും പറയും ചോദിച്ചിട്ട് മഴ കിട്ടിയാൽ കൊള്ളാം ഏ ചൂട്
മഴ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്
അതെ അതെ അതെ ഭയങ്കരായിട്ട് ഇങ്ങനെ നമ്മള് അ ആഗ്രഹിക്കു ച്ചു ആ സമയത്ത് പക്ഷെ മഴയില്ല ആ സമയത്ത് ആ മഴയും കിട്ടി ഭയങ്കര ചൂടും വീട്ടില് നമുക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ വരു ആയി അപ്പ ആലോയിക്കും ഈ സമയത്ത് ഇച്ചിരി മഴ കിട്ടിയിരുന്നെങ്കിൽ മഴ വരാ കഴിഞ്ഞാലോ മഴയോടു മഴയാ പക്ഷെ മഴ നല്ലതാണ് ശരീരം നമുക്ക് കുറച്ച് ഈ ഈ പകർച്ച പകർച്ച അതല്ല പകർച്ചവ്യാദി രോഗങ്ങളൊക്കെ തടയാനുള്ള ഒരു മുൻ കരുതലും അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കുടി ഒക്കെ ചെയ്യുവെങ്കില് മഴ കിട്ടിയാൽ നല്ലതാണ് നമ്മുടെ ആരോഗ്യ നല്ലതാണ്
ആ ആ
അല്ലെങ്കിൽ പിന്നെ മഴയില്ലാതിരിക്കുമ്പം ഇവിടുത്തേക്ക കിണറുമൊക്കെ പറ്റി ഇവിടെ ഞങ്ങള ഈ കൃഷി കഴിയുന്ന സിറ്റ് സിറ്റുവേഷനൊക്കെ ഉണ്ടാവും ആ സമയത്ത് തെങ്ങും വെള്ളമില്ല അത് നശിച്ചെങ്ങ് പോക അതിന് അത്യാവശ്യം വെള്ളം വേണം കൃഷിക്കുന്ന വെള്ളം വേണേ തൻ അതാണ് ആക്കാട്ടീത് നമുക്ക് കുടിക്കാൻ വെള്ളം ഉള്ള പോലെ കൃഷിക്കും വെള്ളം വേണം നിങ്ങളവിടെ അതുപോലെ ഒക്കെ തന്നെ എനിക്ക് തോന്നുന്നു വാ വാഴക്കാണേലും വെള്ളം അത്യാവശ്യമുള്ള സമയുണ്ട്
അതെ നമ്മള് ഇവിടുന്ന് കോരി നനച്ചിരുന്ന സമയന്നാ ആ ചൂ വേനൽക്കാല
ആ ഇപ്പൊ എന്തുവാ നിങ്ങള് പമ്പ് ചെയ്ത് നറച്ച് അടിച്ചൂട്ടി കൊടുക്കായിരിക്കും ല്ലേ ഒരുപാടു ണ്ടോ കൃഷി ഒരുപാട് നിങ്ങളെ പറമ്പിലുള്ള കൃഷികളൊക്കെയാണോ അതോ അല്ലാതെ ആഹ് ആ ഓക്കെ അങ്ങനെ നൂറ് പറ കണ്ടോ നൂറ് വാഴ
ഓ അതിലെ ഒരു ഇരുപത് പത്തഞ്ച് മുപ്പതെണ്ണോക്കെ നശിച്ചു ഇന്നൽത്തെ മയക്ക്
നശിച്ചോ ഈ വെള്ളം ഇനെ കാറ്റടിച്ചൊടിഞ്ഞ് വീണ് അങ്ങനെ ആയിരി
ചെരിഞ്ഞ പ്രദേശായതുകൊണ്ടേക്കും നന്നായിട്ട് കാറ്റ് കിട്ടും
കാറ്റു ഒടിഞ്ഞങ്ങ് പോവേം ചെയ്യും അല്ലേ നശിക്കയും ചെയ്യും വാഴ മാത്രേ ഉള്ളൂ വേ കപ്പ ഒക്കെയോ?
ആ കപ്പയുണ്ട് വായേണ്ട് രണ്ടും എട എട കലർത്തിട്ട് ചെയ്തേക്കാണ്
ആഹ് ആ ഓക്കേ ഓക്കെ ഓക്കെ നമ്മള് പിന്നെ അങ്ങനെ നമ്മള നാട്ടിലുണ്ട് ഒക്ക പൊക്ക പ്രദേശങ്ങളിലൊക്കെ നമ്മള് കപ്പ വാഴയൊക്കെ നടാറുണ്ട് വാഴയുണ്ട് വാഴ ഏത്തവാഴ അതാണ് കൃഷി ആയിട്ട് നടത്തുന്നേ ഇവിടെ പിന്നെ നെല്ല് നെല്ലാണ് ഞങ്ങ്ക്ക് കൂടുതല് വിളവ് ആ ഇവിടെ നെൽ ഇവിടെ വൻ ഇവിടെ നിങ്ങള് വന്ന് ഇത് ഇവിടെ നിങ്ങള് വന്നാ നെൽ നെല്ലേ ഉള്ളൂ
ഓ ആ ഒരുവസം വരണിണ്ട് ഞങ്ങള് മക്കളൊക്കെ കൊണ്ട്
അതെയാ കുട്ടനാട് കുട്ടനാടെന്ന് പറഞ്ഞ് കഴിഞ്ഞാ നിങ്ങൾക്ക് ഏഹ് സ്ഥലം നമ്മള് സ്ഥിരായിട്ട് ഇവിടെ കിട ന്നു നമ്മക്ക് അതിനെ കുറിച്ചൊരു ഇത് ഒരുപാട് വരുന്നുണ്ട് ഇവിടെ പിന്നെ ഇവിടെ നമുക്ക് ബോട്ടില് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഹൗസ് ബോട്ട് പോലെയുള്ള കാര്യങ്ങള് അപ്പ അതിനൊക്കെ ഇവിടെ എൻജോയ് ചെയ്യാൻ ആൾക്കാര് അവിടുന്നൊക്കെ ഒരുപാട് ആൾ എന്റെ ഫ്രണ്ട് ആ അത് അതൊക്കെ തന്നെ ഒരുപാട് എൻ്റെ കുറെ സുഹൃത്തുളുണ്ട് പല സ്ഥലത്ത് അങ്ങോട്ടൊക്കെയുള്ള വടക്ക് വടക്കോട്ടുള്ള അവരക്കെ ഞങ്ങള് വടക്ക് തെക്കെ എന്ന് പറയും കേട്ടോ ഞങ്ങള് തെ തെക്ക് വടക്ക് എന്ന് പറയും ഞ്ഞങ്ങള് വടക്ക് തെക്ക് വടക്ക് തെക്കനന്ന് പറയും പിന്നെ തെക്കോട്ടുള്ളവരായലും നമ്മുടെ ജില്ലേക്ക് തെക്കോട്ട് വരുന്നവരെ തെക്ക് അങ്ങനെ വിളിച്ച് സംസാരിക്കുന്നുള്ളൂ അവരെ ഇതാക്കുന്നല്ല നമ്മൾ അങ്ങനെ പറയും അങ്ങോട്ട് പോകുമ്പോഴാണ പോണ വഴിയാണെങ്കും നമ്മൾങ്ങനെ പറയുന്നത് വടക്കോട്ട് പോയി അല്ല വഴി പറയാ കുറച്ച് വടക്കോട്ട് പോയാൽ മതി എന്ന് പറയും അങ്ങനെയൊക്കെള്ളരുതാ പിന്നെ നിങ്ങളൊക്കെ ഇങ്ങോട്ടൊക്കെ വര വന്ന് കാണ കുട്ടികളെെ കൂട്ടിട്ട് വന്നിട്ട് സ്ഥലങ്ങളൊക്കെ കാട്ടി എല്ലാരെയ ഒന്നും ഹലോ കേക്കണില്ലേ പോയെ ഹലോ